കേക്കാവോ
ആഹ് കേക്ക് ന്ന്ണ്ട്. പറയൂ എന്തൊക്കെ ശേഷം? ഞാന് ഇപ്പൊ ഉം ഇപ്പൊ മിഷീൽല് തിരിമ്പി ട്ടേയ് തോരട്ടോണ്ടിരിക്ക
ആണോ ആ ഹ കുട്ട്യാളെ യൂണിഫോ ഫാമാണോ അതോ
ആഹ് ഓക്കെ കൂടി ഇട്ട്ട്ട് ഇവടെ എന്താ കൊയൽ വെള്ളാണെ കൊയൽ കെണറാണ്. അപ്പോ എഹ് ഇന്ന് രാവി വിലെ ഞാന് മോട്ടർ ഇട്ടിര്ന്നു. അപ്പോ രാവിൽ തന്നെ തിരിമ്പ്യാല് ഉം വെള്ളം നല്ല കലക്കായിരിക്കും. ഡ്രസ്സ്മ്മലെക്കെ നല്ല മണ്ണ് പിടി മണ്ണ് കളറ ആയിക്കരാം വെള്ളം
അയ്യോ ഭയങ്കര പാടല്ലേ അപ്പൊ
ഭയങ്കര പാടാണ് വെള്ള ഡ്രസ്സുകൾ ഒന്നും തിരുമ്പാനേ നോക്കണ്ട എന്നിട്ട് ഞാന് അയൽപക്കത്ത് എന്താ കിണറുണ്ട്. അവിടെ പോയി തീരുമ്പും വെ ള്ളൊക്കെ എന്നാലും ഉണ്ടാകും ചില ഡ്ര സ്സു കള് വെള്ളയും ബ്ലാക്കും ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ള ഉള്ളോടത്തൊക്കെ ആകെ ചളിക്കളറായി പോവും നല്ല ബുദ്ധിമുട്ട് ട്ടാണ്. പക്ഷെ എങ്ങനെ കേടു ഭക്ഷണം കേടു വരുന്ന ഒന്നുമല്ല ട്ടോ ഈ വെള്ളം കൊണ്ട് ഉണ്ടാക്കിട്ട്.
ആണല്ലേ ആ പക്ഷെ സാധാ അങ്ങനെ മഞ്ഞക്കളർ ഒക്കെ ആയിട്ട് അല്ലെ അങ്ങനത്തെ വെള്ളത്തില് ചോറൊക്കെ വെക്കുമ്പോ വേറൊരു കളറു അതായിട്ട
ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ആവുമ്പോ ഞാന് അടുത്ത ത്ത വീട്ട്ന്ന് കൊണ്ടുവരും. നല്ല കലക്കത്തിലെ ആവുമ്പോ പിന്നെ പിന്നെ ഞാൻ രണ്ട് ദിവസം കൂട്മ്പളാണ് മോട്ടർ ഇട് ന്നത്. അപ്പൊ ഇങ്ങനെ ഊറി നിന്നിട്ടേ കൊറേക്കൊരു ആശ്വാസാണ്. വെള്ളം ഇഷ്ടം പോലെ ഇണ്ട് പക്ഷെ അങ്ങനെരു വെള്ളാണ് ന്നേള്ളൂ.
ആണ അല്ലെ ആ അപ്പം അപ്പർത്തെ വീട്ടിലെ പ്പോറെ വെള്ളം
ആഹ് ആഹ് ആഹ് കൊഴപ്പല്ലാണ്ടിണ്ട് എന്താ നല്ല വേനലാവുമ്പോ കൊറയും. ഞങ്ങള് തോന്നെ ആൾക്കാരില്ലാ ത്തോണ്ട് ഓള് അതേ തോന്നേ ആളില്ല. ഓളും കുട്ടിയളെള്ളൂ. ഞാനും അതെ അതേ പോലാവും. കൊണ്ട് കൊഴപ്പല്ലാണ്ടങ്ങനെ പോവും.
ഓഹോ ഹോ ഹോ അങ്ങനെ പോകുന്നുല്ലേ ആഹ് അപ്പൊ വീ വീട്ടില്
മാറ്റം വന്നിരുന്നു ആ വെള്ളത്തിനും കളർ മാ മാറ്റം വന്നിരുന്നു വേനലാകുമ്പോ അങ്ങനെയാണല്ലോ
അതേഅതേ അതേ പിന്നേ ആഹ് ഇ
ഈ പ്രാവശ്യക്കെ നല്ല വേ വേനലല്ലേരുന്നോ
ആഹ് ആഹ് ആഹ് പിള്ളോരൊക്കെ എന്നെടു ക്കുന്നു
പിള്ളോര് ഇപ്പൊ വന്നിട്ടേള്ളൂ ആഹ് സ്കൂള് വിട്ടു ആഹ് ചായ കുടിക്കണ ചായ കുടിച്ചു ചായ ഒന്നും ശരിക്കും കുടി ക്കാൻ നേരം ഇല്ല അപ്പത്തെ കളി ക്കാരൊക്കെ കാത്തു നിക്കലോ തുടങ്ങി ആഹ് ആഹ് ഇവിടെ അടു ത്ത് ഗ്രൗണ്ട് ഉണ്ട് വീട്ടിൽ നിന്ന്‌ നോക്കിയ കാണും അപ്പൊ ഓൻ ഇങ്ങനെ വരുന്നതോട് കൂടി കുട്ടികൾ കളിക്കണത കാണുക അപ്പം വേഗം വാ എന്ന് പറയണക്കേക്കും അപ്പൊ ഓന് നേരെ ഇരിക്കും കൂടി ചെയ്യൂല ചായ കുടിക്കാന് നിന്ന്‌ കൊണ്ട് തന്നെ കുടിച്ചിട്ട്
ഓടി അങ്ങ് പോകും ഉം ഉം പി പിള്ളേര് അങ്ങനെ പെൺ പിള്ളേര് ആണേ നമുക്ക് പിടിച്ചെങ്കിലും ഇരി ടെ ഇരിക്കേന്ന് പറയും ചെറുക്കന്മാര് കേൾക്കെല്ലാ അവർക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ അവര് അങ്ങ് ഓടി അങ്ങ് പോകുവല്ലോ ആഹാ ഭയങ്കര ഇഷ്ട ആയിരിക്കും അല്ലെ ആഹ് ആഹ് ആഹ് അവർട പ്രായ പിള്ളാരാണോ അതോ വലിയ
ആഹ് ഒക്കെ ഒക്കെലി പ്രായം കുട്ടി കളാ ഇവിടെ എല്ലാ പ്രായത്തിന് അനുസരിച്ച് കു കുട്ടികളുംുണ്ട് കൊറെേ അൽവക്കക്കാണ്ട് മോള പ്രായത്തിലും ഉണ്ട് കൊറട്ട കുട്ടികള് മോ മോന്റെ പ്രായത്തില് കൊണ്ട് പറയത്തി
ആണോ ഉ വൈട്ടത്തേക്കുള്ള ആഹാരമൊക്കെ ആയോ തടൊക്ക ആോ
ആ ആ അത് ഞാനും ഒരുമിച്ചച്ച്ന്നെ വച്ചു കക്കലാണ്
ആണോ രാവിലെ എല്ലാം കൂടെ വെക്കുവ അല്ലേ എന്നിട്ട് വൈകട്ട് ചൂടാക്കി എടുക്കുവോ
ചൂടാക്കാാന് നല്ല തണുപ്പ് ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ചൂടാക്കും അല്ലെങ്കിൽ ഒന്നും അങ്ങനെ തന്നെ അയിക്കും ഞങ്ങൾ നേരത്തെ കഴിക്കും
നേരത്തെ ആ അതെ അതെ അപ്പൊ പഠിത്തൊക്കെ രാവട്ട് വന്നി്ോംവർക്ക് അനത്തെ
ഉ ഉ ആ ചിലപ്പോ ഞാൻ പിടിച്ചിരുത്തണം വടിയൊക്കെ എടു ഇത്തിട്ട് പിടിച്ചിത്തണം ഈ ടൈമിലൊക്കെ ഇരിക്കണെങ്കിൽ പ്രത്യേകി എക്സാമോ ക്യൂസോ ഒക്കെ ഉണ്ടെങ്കിലാണ് ഈ ടൈമൊക്കെ ഇരുത്തല്ലേള്ളൂ അല്ലെങ്കിൽ പിന്നെ ഒമ്പത് മണി അക്ക ഒ്പോക്ക് ഒറങ്ങും
ആണല്ലേ ഇ ഈ കമ്പ്യൂർ ലസിനൊെ ഇം എന്നും പോകുന്നുണ്ടോ പോകുന്നുണ്ടോ
ആ ആഹ് ഇല്ല എന്നും പോകുന്നില്ല ഞാൻ ഒരു ഒറ്റ ദിവസം ആഴ്ചയില ഒറ്റ ദിവസം ഫുൾ ടൈം ഇരിക്കുക അങ്ങനെ വിചാരിച്ചിട്ട
ആണോ അതപ്പ അടുത്തു തന്നൊണോ അത് ഒത്തിരി പോണോ
അല്ല കൊറച്ച്ു പോണം പോവാണ്ട്
ആണോ ആ അപ്പൊ രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റി
ആൾക്ക് തീരെഷ്ടല്ല കെട്ടിയോന് തീരെ ഇഷ്ടല്ല പുറത്തു പോയി പഠിക്കണതൊന്നും ആ അപ്പോ ആലെ ഓലെ കൊറച്ചെങ്കിലും നമ്മള്
അതെ അതെ വീട്ടീരിപ്പ നമുക്ക വാടാണല്ലോ
അത എന്നാ നമ്മുടെ ആവശ്യം നടക്കയും വേണം ഒരേ പരിഗണിക്കയും വേണം അത് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ട്
ആഹ
ക്കാന്ന് വിചാരിച്ച ഇനി ഒരു രണ്ടു ദിവസം എങ്കിലും ആക്കണം നോക്കട്ടെ
ആണോ അപ്പം രാവിലെ പോയി തൊട്ട് വൈകിട്ട് വരെ ക്ലാസ്
ആഹ് ക്ലാസ്സില് ആയിരിക്കും കുട്ടികള് വൈകി വരിക അതോണ്ടെ കുറച്ച് വൈകിട്ട് ട്ടാണ് ഞാൻ നാല് മണിക്ക് ഇറങ്ങും എന്നിട്ട് അപ്പൊ കുട്ടികള് വരുമ്പോത്തേന് ഇവിടെ
ആഹ് ആഹ് ഹ് ഹ് അങ്ങനെയൊക്കെല്ലേ
മ്മ് അങ്ങനെ ആഹ് ആഹ് ഇന്ന് വിളിച്ച് നോക്കിപ്പോ ഉമ്മാക്ക് വിളിച്ചപ്പോ ഉമ്മ എടുത്തില്ല ഇവിടുത്തെ ഉമ്മാക്ക് വിളിച്ചപ്പോ എടുത്ത് ഉമ്മ സംസാരിച്ചു വെച്ചു
ആണോ ആഹ് ആഹ് ഹ നമ്മള് ഒരാളെ ഉള്ളോ അതോ അനിയൻ ആരെങ്കിലും ഉണ്ടോ കസിൻസ്
ആഹ് അനിയന് ഉണ്ട് ഏഹ് എന്താ പിന്നെ രണ്ട് അനിയത്തി അനിത്തിമാരുണ്ട്
ആഹ് ഹാ അവരൊക്കെ അപ്പൊ എന്ത് ചെയ്യുന്നു
ഓര് അഹ് അ അനിയത്തിമാരൊക്കെ കെട്ടി കെട്ടിച്ചു കുട്ടികളായിട്ട് അങ്ങനെ കുടുംബസമേതം കഴിയുന്നു പിന്നെ അനിയൻ അനിയൻ അനിയാനും കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട്
ആഹ്
മ്മ് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നു ഓന് എ സി മെക്കാനിക്ക് ആണ്
ആഹ് ഹ ഹ അങ്ങനെയെ പോന്നല്ലേ
പിന്നെ അവിടൊക്കെ എന്തൊക്കെയാ വിശേഷം ആഹ് ചക്ക ണ്ട് നല്ലോണം ഇപ്പ ഇന്ന്ണ്ട് ണ്ട് എന്താ അടുത്ത വീട്ടിലെ പ്ലാവില് കൊത്തീട്ട് ആകെ പുഴുത്ത് ചാടുന്നുണ്ട് ഏഹ് കാക്കച്ചികളക്കെ കൊ ത്തിട്ടേ അങ്ങനെ അങ്ങനെ നിക്കുന്നത് കണ്ടു അങ്ങനെ ഇപ്പോ ആവശ്യല്ലാന്ന് പറയാം ആവശ്യമില്ലാത്ത കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ആഹ് ചക്ക പിന്നെ ആഹ് കാണത്തില്ല ഇപ്പ നി കൊറച്ച് കഴിഞ്ഞാലേ പൂതിയാവും ചക്കക്കൊക്കെ ഇപ്പൊ ചക്ക ടേസ്റ്റും ഇല്ല അതാണ് ഒന്നാമത് ഇപ്പൊ മഴ പെയ്തിട്ട്
ആഹ് വെള്ളം കേറി വല്ലാണ്ടായി കാണും അല്ലേ ആഹ് ആഹ് അങ്ങനെ ഇവിടെയും ചക്കടെ അത്യാശ്യള്ള എല്ലാ മിക്ക ദിവസവും ഇവിടെ ചക്കെക്ക തന്ന ആണേ ഇവടെ എന്റെ വലിയമ്മക്ക് ഭയങ്കര ഇഷ് ട്ടവ ചക്ക അപ്പം വൈകിട്ട് ച എനിക്ക് വേവിക്കുന്നത് അത്ര ഇഷ്ടല്ല വറ്ക്കുന്നത ഇഷ്ടം
ആഹ് ആഹ് വറുത്ത നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അത് പെട്ടെന്ന് കൊഴഞ്ഞു പോവൂല്ലേ
ഇല്ല നല്ല ഈ ചെല ഈ വെള്ള വെളുത്തിരിക്കുന്ന ചൊ ഇതില്ലേ ചക്കേടെ ഇത് അത് കൂട്ട് എടുത്താ ആ അപ്പ ആ നല്ല കറുമു ഇതായി ട്ടിരിക്കും കടുംമഞ്ഞ ആയിട്ടൊക്കെ വരുന്ന ഇതില് എടുക്കുമ്പോഴാണ് ഒരു മാതിരി കൊഴഞ്ഞു പോകുന്നത് ആഹ് പൊടിയുള്ളത് പെട്ടെന്ന് ഇങ്ങനെ തണുത്ത് മാവ് പോല ആയി പോവും കൊഴഞ്ഞു പോവും ഉം
എന്നിട്ട്ങ്ങള് എങ്ങനെയാണ് വറ്ക്കുന്നത് സാ ഇങ്ങള് എങ്ങനെ ണ് വർ ക്ക്ന്നത് സാധാരണ പോലെ എണ്ണയിലിട്ട് കൊര്ക അത്രേള്ളൂ
ആഹ് ഞങ്ങള് ഇപ്പ പാമോയില്ക്കില്ലേ അത് ചെലപ്പോ സൺഫ്ലവർ ഉപയോഗി ക്കും ഇവിടെ കൂടെ ഞമ്മടെ ഈ സ്ഥല കൂടുതലും ആ അയ്ന അങ്ങന ഇത്ര കൊഴഞ്ഞു പോന്ന് സൈസ് ചക്കയല്ല ഇച്ചരൂടെ
ആ ആണാ ആഹ് അപ്പൊ കൊറേ ദെവസം ഇരിക്കുവോ അങ്ങനെ ക്രിസ്
ആ കൊ ആ നല്ലായിട്ടിരിക്കും ഞാൻ അങ്ങനത്തെ നോക്കിയെ വാ വറുക്കാനും കൂടത്തുള്ളു എനിക്ക് അരിഞ്ഞ് ഞാൻ ഈ ചക്ക വറുക്കുന്ന എസി മാത്രേ കൂടത്തുള്ളൂ അമ്മയുടെ അ വറ് വറ് ക്കാനായിട്ട് അപ്പ ഞാൻ അങ്ങനത്ത നോക്കിയെടുത്ത് വെക്കും എനിക്ക് ഇങ്ങനെ കടിച്ചാൽ പൊട്ടണ് മറ്റേ നല്ല കട്ടിയോടെ ഇരിക്കണം അതാ ഇഷ്ടം അന്നേരത്തേക്കും പിന്നെ അങ്ങനയുള്ളത് നോക്കി ഇതാക്കും പിന്നെ മാങ്ങാപ്പഴക്കെയാണേ കൊറവാ എന്ന് വെച്ചാ നമ്മക്ക് ഇവിടെ അടു ത്ത് രണ്ട് മൂന്നാല് മാവും ക്കുള്ളേ അതില് ചെലപ്പം മിക്കതും പുഴു ക്കെ ആയി പോവും അപ്പൊ പിന്നെ കടേന്ന് വല്ലോം മേടി കടയിലെ പിന്നെ അ അത്ര കൊള്ളതില്ലല്ലൊ
ഉം ഉം ഉം ഉം എന്നാലും പൂതിക്ക് വാങ്ങുകയും ചെയ്യും ഞാനും അങ്ങൻതന്നെ ആഹ് ഇവിടെ എന്റെ മക്കൾക്കും അതെ ഭയങ്കര ഇഷ്ടാണ് നമുക്കും അതെ മാങ്ങ ടേസ് റ്റാണല്ലോ രസമല്ലേ
ആ അതെ അതെ അതെ നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാ പിന്നെ ഇവിടെ കൊക്കോ അങ്ങനത്തെ സാധന ഒക്കെ ഉണ്ടോ കൊക്കോ
ഇല്ലല്ല കൊക്കോ ന്നും ഇവിടെ ഇല്ല അടുത്ത് കൊറച്ചപ്പുറത്തൊക്കെ വീ ടുകളിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ മലനിരകളില മല ന്റെ ഏരിയകളിലാണല്ലോ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതിന്റെ കൃഷിയൊക്കെ
ആഹ് അ തെയതെ അവിടെ നമ്മുടെ ഇവിടെ ഇപ്പോ എന്തുവാ കൂടുതലും കൃഷിയുള്ളെ
തെങ്ങാണ് ചുറ്റുവാട്ടത്തും തെങ്ങാണുള്ളത്
ആഹ്
അധികം റബ്ബർ ഇല്ലാതെ തെങ്ങാണ് ചുറ്റുവട്ടത്തും ഞങ്ങളെ തറവാടിന്റെ ഭാഗത്തൊ
ആണല്ലേ ആഹ ആഹ് നമ്മുടെ അവിടെ കൂടുതൽ ഏല വാ ഏലം
ആഹ് ആഹ് ആഹ് അവു അപ്പൊ ഏലൊക്കെങ്ങക്ക് വെല കൊറച്ച് കിട്ടുമായിരിക്കൊല്ലോ
ആഹ് അല്ല മേടിക്കണ്ട ആവശ്യല്ല നമുക്ക് ആഹ് ഭയങ്കര വിലയാ അല്ല നമ്മക്ക് ഉള്ളോണ്ടേ നമ്മുക്ക് മേടിക്കേണ്ട വ ല്ലോ അത് പറിച്ചിട്ട് അടുപ്പും പാചകത്തിന്റെ പുറത്തിടും തുറ ഉണങ്ങിയാൽ നമുക്ക് ചായക്ക് ഇടാനും പായസത്തിനോ എന്തേലും ക്ക ഉണ്ടാക്കാനൊക്കെ ആണെലും ഉള്ളോണ്ട് കൊഴപ്പമില്ല ഇല്ലാത്തവർക്കൊ
നല്ല മണ ണം ആരിക്കും ല്ലെ ഇവിടെയെക്കെ കിട്ടുമ്പോത്തിന് അത് മണം ഹേയ് കൊറച്ചൊക്കെ കൊറഞ്ഞി
കൊറഞ്ഞിട്ടുണ്ടാവും അതുതന്നെ നമുക്കിവിടെ കൂടുതലും ഉം അത് തന്നെ ഉള്ളൂ പിന്നെ കുരുമുളകാണ് അത് രണ്ടുവേയുള്ളൂ ഏറ്റവും കൂടുതൽ ഏലവാണ് പിന്നെ കുരുമുളക് വാഴ അങ്ങനെയൊക്കെയുണ്ട്
ആ നമ്മുടെ കേരളത്തിലന്നെ ഇതുണ്ടായി ട്ടുതിനെന്താ ഇത്ര വിലാന്നാവോ
ആ കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇത് ഇല്ലല്ലോ
ആ അത് അങ്ങനെയുള്ളൊരു മ കാലാവസ്ഥയിൽ മാത്രമായിരിക്കും ഉണ് ഉണ്ടാവുന്നെ അല്ലെ എല്ലാ ജില്ലകളിലും ഉണ്ടാവുന്നില്ലല്ലോ
ഇല്ല ഉം ആ ആ അവിടെ ആ അതെ ആ എന്നാശരിയടാ ഞാനെ ക്ക് വിളിക്കാവേ ഓക്കെ ആ മ്മ കാക്കുവൊക്കെ വരുവൊ നാളെ